ഹലോ ഹലോ ആ കേക്ക്നില്ലേ?
ആഹ് കേക്കാം.
ആഹ് അ. ആഹ് സുഖാണ് അവിടെ എന്താ വി
ആഹാ ഇവിടെയും ആഹ് ഇങ്ങനെ പോന്ന്.
മ് ആഹ്. ആഹ് ഇപ്പൊന്ന് മയൊന്ന് നിന്ന് ഇപ്പോ ചെറ്‌തായൊര് വെയിലായിക്ക്ന്ന്.
അ ആഹ്.
ഇതുവരെ മയന്നേര്ന്നു ഇപ്പോ വെയിലും ഒന്ന് ന്താ
ആഹ് ഇവിടെ അങ്ങനെയാ പെയ്യും പിന്നെ വീണ്ടും. ഉം തൊടങ്ങും. ആ നിൽക്കും പെയ്യും അങ്ങനെയൊക്കെയാണ് മഴയുടെ ഇത്.
ആഹ് ആ.
ഉം പിന്നെ കല്യാണം കയ്ഞ്ഞോ?
ഏ.
കല്യാണം കഴിഞ്ഞ?
ആഹ്.
ആഹ് പെണ്ണുകാണലൊക്കെ എത്ര വന്നു?
പെണ്ണ് കാണാലോകെ അഞ്ചാറണം ഒകെ വന്ന്ക്ണ്.
ആഹാ.
പിന്നെ പ്രേമിച്ച് കല്യാണം കയ്ച്ചാൽ പിന്നെ പെണ്ണ് കാണല് പറ്റൂലല്ലോ അമ്മക്ക്.
ആഹ് ഇങ്ങളെ പ്രേമിച്ച് കല്യാണം കയ്ഞ്ഞ?
ആഹ്.
ആഹാ അതോണ്ട് പെണ്ണ് കാണല് കൊറവായിരിക്കല്ലേ?
ആ കൊറവന്നെ കൊറവാക്കിയതല്ലേ അങ്ങള്.
ആഹ് അപ്പോഴേക്കെ വീട്ടിൽ പറഞ്ഞു പിന്നെ ഉം ഉം ഉം
അങ്ങനെ വേണ്ട വിച്ചാരിച്ച് വേറെ ആൾക്കാര് വരണ്ടാന്ന് ചച്ചിട്ട് പറഞ്ഞഞ് വണ്ടാ
ആഹ് അപ്പൊ വീട്ടിൽ സംമ്മതിച്ചോ പെട്ടെന്ന്
ആഹ് നമ്മള് അറിയന നമ്മള ഒരു ചെറിയൊരു ബന്ധത്തിൽ തന്നെയാണ് കല്യാണം ആഹ് ഉള്ളത്
ഓഹോ ഓ കുടുംബമായിട്ടാണല്ലേ വരുന്ന
ആഹ് ആഹ് ആഹ് അകര പിന്നെ അഹ്
അ ആ എങ്കിലും പെട്ടന്ന് പെണ്ണ് കാണല്ന്ന് പറയുമ്പോ ഒരു ടെൻഷന്ല്ലേ?
അത്ണ്ടോ എല്ലാർക്കും അങ്ങനെല്ലേ കാണാൻ വരണ്ട് നമ്മള് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ആവി ഉണ്ടാവൂലേ മനസ്സിൽ നമ്മൾ അത് എല്ലാ പെൺകുട്ടികളും മനസ്സിലാകാത്തത്ത്
ആഹ് അവിടെ വീട്ടില് വന്നിട്ടായിുന്ന നോക്കിയത്
ആഹ് വന്നിട്ടെന്നെ
ആഹ് ഹ ഹ
അത് ഏഹ് ആദ്യം പെണ്ണുങ്ങൾ വന്ന് പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ആഹ് പുതിയാപ്പള വന്ന് കണ്ട് ഒക്കെ കൊടുത്ത് അപ്പൊ എല്ലരും കൊടു തീത വല്ലത് കുട്ടായി അങ്ങനായിട്ട് പല ഇപ്പോ പലതുണ്ടല്ലോ
ആഹ് ആഹ്
ഏഹ് പറല ഇകൾ തക്കവിടെ
ഞമ്മടെ ആടെ ഇതുപോലെ തന്നെ ആദ്യം പൊയി പെണ്ണണ്ണും എന്നട്ട് ആദ്യം പൊയി ചെക്കന്റെ വീട്ടാർ വരും ആദ്യം അതിന് ശേഷം സംസാരി ച് ഓക്കേ ആയെന് ശേഷം ചെക്കനെയും കൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് വരും അപ്പൊ ഇന്നേ ദിവസ വെ വരുന്നത് ഇന്നീ സമയത്ത് വരൂന്ന് പറയുമ്പോക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവും പിന്നെ ചായക്കടി ആഹ് എന്താ അത്രേള്ളു
എത്ര എത്ര വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
ഇപ്പോ പത്തായി
ഓഹ് പത്ത് വർഷായി അല്ലേ ആഹ് ആഹ്
ആഹ് ഓഹ് ഇങ്ങക്കൊക്കെ എങ്ങനേർന്ന് ഇങ്ങക്ക് എത്ര എണ്ണം വന്നു പെണ്ണുകാണാലൊക്കെയേ
എനിക്ക് ആഹ് രണ്ട്
ആഹ് ആഹ് നിങ്ങള് ഏത് അത് എന്ത് കണ്ട് ഇഷ്ടപ്പെട്ടു കെട്ടിയതാ
അത് പിന്നെ വീട്ടുകാര് ഓക്കെ പറഞ്ഞു അങ്ങനാ ഞാൻ ഓക്കെ പറഞ്ഞു ആഹ്
ഇപത്തെ വീടുകണൽ ഫുൾ എല്ലാ ചട ബല ഒഡല്ലപ്പ
ആഹ് ഇപ്പഴത്തെ ആഹ് അത് മാത്രല്ല അതെടുത്ത് റീൽസ് ആക്കിട്ട് ഇടുവാ
ആഹ് ഞമ്മളയില് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞമ്മളയിലൊക്കെ അത് സാധാ മതിയത്തിൽ ഒരു പെണ്ണുകാണല്
ആഹ് ആഹ് ആഹ് സാധരണയല്ലേ ആഹ് ആഹ് നമ്മുടെയൊക്കെ അങ്ങനെതന്നെയേ ആയിരുന്നു അതുപോലെ തന്നെയാ പക്ഷെ ഇപ്പഴല്ലേ മാറിയത്
ആഹ് അതെ അത അതെ പണ്ടത്തെ കാല ത്തെ പെണ്ണുകാണൽ അത് ചടങ് അങ്ങനൊരു ഇതില്ലായിരുന്നു
ആഹ് കഴിഞ്ഞിറ്റ് ആഹ് ചെക്കനും പെണ്ണും അങ്ങോട്ട് പൊക്ക കെടക്കുന്നില്ലേ അല്ലാ സ്വീറ്റ്സോ എന്തോ കൊടു കൊടുത്ത് ആഹ്
ആഹ് അങ്ങനെ പെടും-
മ് -
ന്ന്ട്ട് ചായ കുടിക്കാനയോ ആഹ് ശ
ഓഹ് ചായ കുടിക്കണ്ട സമയല്ലാ-
ആഹ് അഹ് ആയില്ലേ-
ആഹ്-
അവിടെ
ഇവടേ ഫുടൊക്കെ കയിഞ്ഞു- ഇനി വൈന്നേരം ചായ കുടിക്കണം ഉം- ആഹ് ഇവിടെ ചക്കയൊക്കെ കിട്ടാറുണ്ട്-
ആഹ്
ഉം നിങ്ങളെ സലം എവിടെയ വരുന്നെ
ഏഹ്
സ്ഥലം എവിടെയ വരുന്നേ
ഏഹ് വലപൂര ഭാത്ത
ഓഹ് അങ്ങോട്ടാല്ലേ ആഹ്-
ഏഹ് - ആറാവത്തക്കെ-
ആഹ് ആഹ്
ഇതക്ക പലഹാര ഇണ്ടാക്കുന്നചക്കാ പലഹാര ഇണ്ടാക്കുന്ന
നമ്മള് പുഴുക്കാണ് ഇണ്ടാക്കുന്നത്-
ആഹ്
ഉം നിങ്ങളെന്തെക്കെ ഇണ്ടാക്കും-
ഞങ്ങള് പലേതു ഉണ്ടാക്കും ചക്ക കിട്ടൂങ്കി ചക്ക ഉപ്പേരിയൊക്കെ- അല്ലെങ്കിലും വേറെ രീതി പൊരിക്കാട്ടി പലഹാരകൾ ഉണ്ടാക്ക് അനൊക്കെ ആയിട്ട് ഇതാക്കും ആഹ്
ചക്കക്കത്ര ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ പുഴുക്കാക്കിയാലൊക്കെ ഉം-
മയ പെയ്തപ്പോൾ വള്ളം എറങ്ങിയാലതിൻ്റെ മധുരോം ഇതൊക്കെ പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലേ ചക്കക്ക്-
ആഹ് അതെ
ഒരു പച്ചവള്ളത്തിൽ മതിരിട്ട പോലെ പിന്നധികം- പൊരിക്കടികള ഉണ്ടാക്കല് വെനാല നേരത്ത് പിന്നെ തണുപ്പ ആവ്പ അവധിക്കോ അത് അങ്ങനത്തെ സാധതതൊക്കെ ഓധിക പോതി ആൾക്കാർക്ക്
ആഹ് ആഹ്
കട്ടകൾ കട്ട കുടിക്കും പൊരിക്കൊടി ഇടാക്കും അരൊക്കെ
ഉം
ഇതലേ പയം പൊരിച്ച് ഉള്ളിവാട ഉണ്ടാക്കാ വെച്ചിട്ട് ഇണ്ടാക്കി വെച്ചിട്ട് പോവൊക്കെ ആഹ് ഇല്ല അവിടെയാ ഭാത്തക്കൊക്ക വീടുകളന്റെ ചടകളൊക്കെ
ഉം ഇതുപോലെ തന്നെയാണ്
മ്ഹ് - എല്ലാടത്തും ഇപ്പ പലയ ബോഡലും ചടങ്ങുകളാണല്ലേ
ആഹ് അതെ
ആഹ്
ഇപ്പൊ ഏടി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നോ
എവിടെങ്കിലും
ഇല്ല്യ ഇല്ല്യ ഇപ്പട്ത്തെ പോയിട്ടില്ല ഇപ്പൾത്തോരോ പരിപാടി ഇവിടെ ഇണ്ടായിട്ടില്ല
ഉം ഇപ്പ എവിടെയും പോവാൻ പറ്റൂലല്ലോ മഴ കാരണം
ആഹ് അതെ പൊറത്തക്കെറങ്ങാൻ കെയ്യുലാ
ആഹ്
ഇങ്ങള് പോയിരുന്നൊ?
നമ്മക്ക് ഞാനിവിടെ കഴിഞ്ഞ വേഷം നമുക്ക് കൊട്ടിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊട്ടിയൂര് ആഹ് അപ്പങ്ങനെ പോയതാ
ഓഹ് സുബയ് മക്കളൊക്കെ
എൻക്കൊരു മോനാളെളത്
ആഹ് കൊറഞെ
ഉം
ഇല്ല
വേറെ എന്തെക്കെണ്ട് വിശേഷം
വെറെന്താ വീട്ടിലെല്ലാരും ഹസ്ബഡണ്ടിന്റെ ഇമ്മണ്ട് വല്യമ്മെണ്ട് ഇമ്മ ഇപ്പണ്ട് ഏഹ് ഇവരിക്ക് മൂന്ന് മക്കളാണ് മക്കളുണ്ട് ആഹ് എല്ലാ മൂന്നെണ്ണം
ഒന്നല്ല ആഹ് ആഹ് പഠിക്കുന്ന ആഹാ സ്കൂൾലാണോ ആഹ ഹ ഹാ
ആഹ് ഹ്‌ രണ്ടാള് ഒരാള് എൽ കെ ജിലും ഒരാള് സ്കൂൾ പഠിക്കുവാ
ആഹ് ആഹ്
ചെറിയാള് ഒ ഒരു വയാസെയിട്ടൊള്ളു
ഉം ഹം ഉം കുഞ്ഞിണ്ടല്ലെ ആഹ്
ആഹ് ആഹ് എല്ലാവാരും തെ സ്കൂൾ ചെയ്യാത്തടൈംല്ലേ ഇപ്പൊ അപ്പ എല്ലരും ഉണ്ടല്ലോ
ആഹ്
എന്ന ശെരി ഞാൻ വിളിക്കാം
ആഹ് ശെരി ശെരി
ഓക്കെ ആഹ്
ആഹ്